ഇ ഇിട്ട സ്ഥലൊക്കെ മുൂപ്പരെ സ്ഥലം തന്നെ ഈ കോടിയിട്ട സ്ഥലൊക്കെ മൂപ്പര്ത് സ്വന്തായിട്ടന്നെ
അല്ലല്ല കൊടി വീട് വീട് നിക്കുണോടെ അത്യാവശ്യം സ്ഥലംണ്ട് അത് ഫുള്ളും കൊഴപ്പം പറയണ് മോളും ഇപ്പോ പെറ്റെടുക്കലും കൂടി എറക്കലും താത്താക്കാണെങ്കി വെരിക്കോസിന്റെ അസുഖാന്ന് ആകെ അപ്പൊ ഈ പണിക്കാർക്ക് മുഴുവൻ വെച്ചുണ്ടാക്കണം കഞ്ഞും ചോറൊക്കെ ഉണ്ടാക്കണം താത്താക്കാണ് നിന്നിട്ട് കാല് വേദാനായിട്ട്
കാല് വെരിക്കോസിന്റെ കാല് പൊട്ടൂലെ ഞരമ്പ്
ട്ടീ ഒരു മുറി ങ്ങട്ടാകെങ്ങട്ട് പണിയായി
ചോര നിക്കന്നല്ല്യ
ആ അയിനോട് ഞാനൊക്കെ ഒരു കുട്ടി ഞാൻ പറഞ്ഞില്ലെ ഈ വള്ളാരകണ്ണ്ള്ള പെണ്ണ് ഇപ്പോ കല്യാണം കഴിച്ച എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് ഒന്നര വയസ് സാണ് കുട്ടിക്ക് അപ്പൊ അപ്പൊ അന്നൊക്കെ പറയാൻ താത്തപ്പ തന്നെ കാണിച്ചാളി ഇട്ട പ്പാത്തന്നെ നരമ്പ് പൊട്ടി പിന്നെ അട്ടണക്കോണ്ട് പിടിപ്പിക്കുക അല്ലെങ്കിൽ അത് വലിച്ചിട്ടു നരമ്പിന്റെ ഉള്ളത്ത് ആ രക്തക്കെട്ടെക്കണ്ട് വലിച്ച് ച്ചിട്ട് നരമ്പ് വലിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ആയുർവേദത്തിന്റെതില് അങ്ങനെ ചെയ്താലേ ഇവിടെത്തന്നെ ഉണ്ടന്ന് പററങ്ങാത്തൊണ്ട് ഫ്രീ ആയിട്ട് ആയുർവേദം അവിടെ കൊണ്ട് പോയി ഒഴിച്ചിട്ട ഒന്ന് നടത്തിയ അവിട ഒന്ന് കെടന്നാ മതി അവിടന്ന് കെടന്നാ മതി ആഹ് എല്ലാരും ഏതൊക്കെ ദിക്കുന്ന ആൾക്കാര് വന്ന് കൊടുക്കണ്ട് അങ്ങനെ ചെയ്തോളീന്നറിഞ്ഞിട്ട് പോത്തിന് പറ്റണ്ടേ പോത്ത് മരപ്പോത്താണ് പൈസ സ ങ്ങട്ട് ചെലവാകും പറിം ഭയങ്കര പിസ്കത്ത്യാ മാപ്പള പറഞ്ഞാൽ പിന്നെ മുതല് ഉണ്ടാക്കുകന്ന് പറഞ്ഞാൽ അതിന് അതിന്റെ ജീവിതം അതിന്റെ മ്മാനിം വപ്പാനോ പങ്ങന്മാർൊക്കെല്ലാം നോക്കൂട്ടാ
അല്ലടി അപ്പൊ ഈ നരമ്പ് എവിടെ പൊട്ടുക നരമ്പിന്റെ എവിടൊണ് വരിക്കോസിൻ്റത് ആഹ് പക്ഷെ പുട്ടിലും പൊട്ടിനെപ്പൊ പൊട്ട്
ഒരുപാടൊക്കെ ചികിത്സി ക്ക് ണോ ചികിത്സിച്ച് മട്ത്ത്ക്ക്ണ് പൊട്ടിട്ട് മുറി എന്ത് വേദനായിട്ട് ആൾക്ക് കാലിന്റെ ഒരു സൈഡില് ഇതേപോലെ പൊട്ടിക്കന്ന് നാഗങ്ങട് കാല അവി നേരമ്പ്ട്ത്ത് പിടിച്ചിട്ടും ങ്ങട്ട് ഒരു കഥ പവാാണ് ഇപ്പ മിഞ്ഞാന്ന് ഇപ്പ നാത്തു വേറെ ഒരു മൂത്ത നാത്തുന്റെ ഏ കുടുംബത്തില് പാരമ്പര്യമായിട്ട് എല്ലാർക്കുംണ്ട് മൂത്ത നാത്തൂക്ക് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടിയാലും മൂ ത്തമോൾക്ക് നാല് വരി വരിക്ക് ചെറിയ ചെറിയ കുട്ടി ഒരാൾക്ക് രണ്ട് വയസ്സ് ഒരാൾക്ക് രണ്ടു വയസ്സാകുമ്പ ടുത്തത് പ്രസവിക്കും ഒരാക്ക് അങ്ങനെ അങ്ങനെ നാല് പെൺകുട്ടികള് വരി വരിക്ക് ഓള് ഓള്പ്പടുത്തു മിഞ്ഞാന്ന് റ്റങ്ങള് മുന്നും വിരിഞ്ഞിനോപ്പോള് കാണിച്ചന്ന ഒന്ന് നോക്കാണെ അമായിയെ നിട്ട് അപ്പൊ ഓള അഞ്ചത്തിുണ്ട് പള്ള ഉണ്ടായിട്ട് നാലാമത്തെ പ്രസവിക്കാൻ രണ്ടാമത്തെ മോള് ഓൾക്കും അതേപോലെ തന്നെ വരുവരിക്ക മക്കൾ
ആഹ
കരു രണ്ട് വയസ്സുണ്ടാവുമ്പോത്തന് അടുത്തും പ്രസവിക്കും അങ്ങനെ അപ്പൊ ഇത് നേരം വൈകീക്ണ്ടാടാ അപ്പത് മൂന്ന് വയസ്സ് നാല് വയസായിട്ട് അയിക്കണ് ചെറുതിന് പോള് പള്ളേല്ണ്ടായിട്ട് ഉണ്ടായിട്ട് കെടക്കയാണ് അമായി ഇന്റെ തലൊക്കെ കാട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പ ഞങ്ങളാണ് പോയിന്ന് ഞാൻ പറഞ്ഞില്ല ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോള് ഞങ്ങ ഓള് മാ കച്ചന്നുകണ്ട് പൊന്തിയപ്പ ഞാൻ കാണെയി റബ്ബേ അപ്പോളതിതോന്നുഅല്ല ങ്ങള് ങ്ങട്ട് നോക്കിന്ന്ഞ്ഞിട്ടുണ്ട് കാണിച്ച നരംബ്ബ്‌. അപ്പൊ എന്താ ഓളപ്പാന്റമ്മാക്ക് വല്ലിമ്മാക്ക്ണ്ട് അ കാരണീമാക്കക്ക ഒക്കെ ഉണ്ട്.
അങ്ങനെ ഇണ്ടാവുരിക്കോ
പാരമ്പര്യംമാണല്ല ഓളര്യ അതിനട്ട് വെജത് പൊട്ടായിട്ട് ചോള മാപ്പിള ആണ ഇപ്പൊ വന്നി മാപ്പിള ഏട്ടന് പറ്റ ഇല്ല അതിന് പറ്റ വെജ്ജ ക്യാൻസർ പെട്ടെന്ന് താന്നൂരാണ് പെര പക്ഷെ പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരനൊന്നു ഒരു ജ്വല്ലറിയിലാണ് ഏത ഒരു ജ്വല്ലറിയിലാണ് ചെക്ക ഓള ഓള്ക്കന്നെ പ്രായില്ല ഓള മാപ്പിളക്കന്നെ പ്രായമില്ല മാപ്പിളന്റെ എട്ട ന് ഏ ഒരു നോമ്പിന ഇതേപോലെ തൊ സൗണ്ട് ജലദോഷം പിടിച്ചായി പിന്നെ തൊണ്ടക്ക് വേദന പിന്ന ഞങ്ങൾക്ക് സൗണ്ട് ഇല്ലാതായി പിന്നെ ആ സൗണ്ട് ഇങ്ങനെ കുറു കുറഞ്ഞഞ് കുറഞ് വന്ന് പിന്നെ പിന്നെ കണ്ടക്കണ് ഭക്ഷണം ഇറക്കാൻ പറ്റാതാവുക ഏഹ അങ്ങനെ അങ്ങനെ ആയിറ്റി ഇപ്പ അയാൾക്ക് വല്യൊരു ഓപ്പറേഷൻ കഴിഞ്ഞി
തൊണ്ടയിലാവും പ്പോ മോയാല്
ആഹ ഉ തൊണ്ടേലും അല്ല അന്നനാളത്തിറെ ഇടയിലാണല്ലെ
പില്ലാരാണ് ബക്ഷാണത്തി ന്
ഭക്ഷണം ടൂബും ഒക്കെ ഇട്ടിട്ട്പ്പ വലിയൊരു പക്ഷെ ഓള മാപ്പള പ്പൊ ഈ ഏട്ടനിക്ക് സീരിസാ ആ ന്ന് വന്ന് ക്ക് ണ് ന്നിട്ട് പിന്നെ എന്ത് അണീന്ന റി യോ അപ്പൊ ഡോക്ടർഞാ ഒരു വല്യ ഓപ്പറേഷൻ വാണം ഈ ഓപ്പറേഷത്തിൽ ചെൽപ്പോ ആള് കിട്ടൂലാന്ന ർന്നലാ ഒരാഴ്ചോളം മാപ്പൾക്ക് എയർപോർട്ടില ജോലി അപ്പോള മാപ്ല വന്നപ്പ കിട്ടൂലാ ന്ന് പർഞാ മക്ക് ഞാ ഏട്ടനെ കാണാൻ പറ്റൂ ലാ ന്ന് ർ ഞ്ഞപ്പൊ എന്തായാവോ പിന്നെ രു ചെറിയൊരു മിടി ഇങ്ങനെ കെടുക്കാറ്റാ ന് കൃത്രിമസാസം കൊടുത്തിട്ട്കടുത്തെ താ ഓ നൊരു സമാധാനം ഇല്ല്യാന്ന് അറീ ണ്ട് ആ വല്യ നൂണ്ട്‌ എത്രോ മണിക്കൂർ വെച്ചിട്ടുള്ളരു ഓപ്പറൻ മൂത്ത ച്ചി കാകേ രണ്ടു കുട്ട്യേ ളള്ളൂ ചെ ർപൊരു പെണ്ണാ ന്നൂ മൂത്തച്ചി ഇബളെ പ്രായം ചർപ്പ രു പെണ്ണണോ ആ ഏട്ടന അനിയത്തി എർട്ട കുട്ടികളെ പോലെ വ്യത്യാസം ഇല്ല അങ്ങനെ ക്ക കേട്ടാ മതിപ്പോ ഏ ട്ടന് പറയാണ് എന്ത് ഭംഗി നല്ല നറ ണ്ടയ്ട്ട് നല്ല ചെറുക്കുണ്ടായിട്ട് ഓളെ മാപ്പ് ള അതേപോലെ തന്നെ എന്റെ നാത്തൂന് ഞാൻ പറഞ്ഞില്ലെ നല്ല രസം ണ്ട് നാത്തൂനും മക്കളും നല്ല രസ ണ്ട് ഇവളെ മാപ്പ് ള ഓള് പറീ ണ്ട് കാക്കാനെ കാണാൻ വയ്യ എല്ലും തോലും മാത്രണ്ട് ഇപ്പൊ ഈ അസുഖം നോമ്പിനാ ണ് പ്പൊ വന്നത് നോമ്പിന് ക രിപ്പലൈ ന്നാല
ആ എന്തു തിന്നാലു എന്റെ മ്മാ ക് അതെന്നല്ലോ എന്തു തിന്നാലും തരിക്കും എന്റെ നാത്തൂന്റെ പ്പാക് അമ്മുസൻ ക്ക് അങ്ങനെന്നു
എന്താന്നൊരു പുടു ത്ത തരിപ്പാ എന്ത് തിന്നാലും തരിപ്പാ
ചെറുതായിട്ട് എന്ത്‌ന്നാലും താവു
ആ ഇവിടുത്തെ മ്മാക്ക് അങ്ങനെന്നു ഇവിടുത്തെ മ്മാക് അങ്ങനെന്നു അപ്പൊ എന്താണ് ഇമ്മാന്റെ ന മ്മക് അറിയില്ലേന്നു മ്മാക് തല ന്റുള്ളി സഞ്ചാര തൊക്കെ ആയ്ട്ട് ഇതേ പ്പോ ൽ തന്നെ ഇതൊക്കെ പോൽ ത്തന്നെ പക്ഷെ ഉമ്മാട് ഞങ്ങക്ക് ഉമ് ഞാന് ഇതേപോലെ ഇന്റെ വേണ്ടാത്ത മുമ്പേ ഉമ്മാനെ വല്യ തലന്റെ സ്കാനിങ്ങും തൊക്കെ എടുത്തു അപ്പോല് പറഞ്ഞ് തലന്റെ ഉള്ളിലാണ് മൊഴ അതിപ്പോ ഓപ്പറേഷൻ ചെയ്യ എന്തായാലും ആളെ കിട്ടു ട്ടൂല ആള് പോന്നെടുത്തോളം ഇങ്ങനെണ്ട് പോയിക്കോയമതി അങ്ങനെ ഇമ്മാന്റെ മരണം അത് പൊട്ടലും ഹൊ പൊട്ടീ ട്ട് തൊള്ള പിന്നെ തൊള്ളേക്കൂടെ മൂക്കു കൂടെങ്ട് ചോര നിക്കാണ്ട് വരെന്നു
വേദനെ
എന്നൊക്കെ പെടഞ്ഞിട്ട് മരണവെപ്രാളത്തില് പെടഞ്ഞിട്ട് ഉമ്മാന്റെ ചുണ്ട് നാവൊക്കെ കഷ്ണം മുറിച്ച് ജീവ് ചുണ്ടക്കെ ങ്ങള് കാണ കടിച്ചിട്ടു ങ്‌ട് ആ രഗം ഞാൻ കണ്ടിട്ട് ക്ക് പിന്നെ ക്ക് ഒറക്കം ല്ലായ് ഞാൻ പറീ ഉമ്മ മരിച്ചീ ന്റെസം ഇക് വജ്ജെന്നു ങ്ങൾ കാണണം സിസ്റ്റർമാരൊക്കെ കരഞ്ഞിട്ട് ഉമ്മാന്റെ പൽ കെടകെ ടെ ച്ചി ട്ട് പൊട്ടിക്ക മ്മ പിന്നെ നാവൊക്കെ മുറിയാക്കി വെച്ചിന്ന്
ഉമ്മാന്റെ വയ്യാതെ കെട്ക്ക അഡ്മിറ്റയിന്ന്‌ പക്ഷെ ഹോസ്പിറ്റൽ ന്നത ണ്ട് പൊട്ടി ഒരു പെടച്ചിലോ പൊട്ടിയന്റെ ശേഷം പി വന്നല്ല ട്ടൊ മരിച്ചത് ചെറിയൊരു തില് ങ്ങനെ ശ്വാസം തില് ങ്ങനെ കെടന്നീന്ന്
ആഹ
ഊട്ടിയപ്പോള കാണാലാ ഏ ഉ ഉ ബോധോന്നുല്ല
പൊട്ടിയപ്പള്
ഏയ് ഇല്ല ഇല്ല പൊട്ടിയപ്പളാണാല ഈ അത് അവിടുന്ന് പറഞ്ഞ് ഡോക്ടർമാരൊക്കെ പറഞ്ഞ് അവർക്ക് കാര്യമായിട്ട് എന്ത അസുഖം അപ്പൊ ഞങ്ങള് പിന്നെ സ്കാനിങ്ങ് ഒക്കെ എടുക്കാൻ പോയി അപ്പോളാ പറഞ്ഞത് സ്കാനിങ് ഒന്നും ചെയ്യണ്ട ഇങ്ങനെ മുന്നേമാക്കൊരു ഇങ്ങനെ ഒരു പറ ണ്ട് ഞങ്ങളോട് പക്ഷെ ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും പറയാത്ത കാരണം ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യ ഞങ്ങലെ ഉമ്മാനെ ഞങ്ങൾക്ക് കുറച്ചു കാലം കൂടെ കാണാൻ ചിട്ട്
അത് അറിഞ്ഞിട്ട് എത്ര കൊല്ലം കെടന്നുമ്മ
ഇതറിഞ്ഞിട്ടാ
ഉം
അറിഞ്ഞിട്ട് പത്ത് കൊല്ലോളം നിന്നിട്ടുണ്ടാവും ഞങ്ങള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഉമ്മ അറിഞ്ഞിട്ടില്ല
അല്ല ഡോക്ടർമാർ കണ്ടു പിടിച്ചിട്ട് അപ്പൊ ഓപ്പറേഷൻ ചെയ്യണെങ്കിൽ അപ്പ തന്നെ ചെയ്യുമല്ലോ തലക്കൊക്കെ എന്തെങ്കിലും ചെയ്താല്
ആഹ പക്ഷെ കണ്ടു പുടിച്ചെന്റെ ശേഷം ഒരു പത്ത് കൊല്ലാണോ എട്ട് കൊല്ലാണോ നമ്മൾ അറിഞ്ഞിട്ട് ഉമ്മ അങ്ങനെ പോയി എന്നും അ അസുഖങ്ങൾ പലതു ണ്ടാവും നമ്മള് കൊണ്ട് അഡ്മിറ്റക്കും ഞങ്ങൾ നമ്മള് സ്വകാര്യമായിട്ട് ഡോക്ടർമാർ- രോട് പറയും ഇങ്ങനി ഒരു ഇത് ണ്ട് ഇയാൾക്ക ഉമ്മല്ലേ ഉമ്മാക് അതും കെ ട്ടിട്ട് ഫീല വണ്ടാച്ചിട്ട് നമ്മള ആാരുംമുണ്ടൂല. പക്ഷെ എന്റെ തലന്റെ അസുഖതാണ നമ്മുക്കറിയാം. മ്മക്ക് ഇടക്കിടക്ക് മൂക്കന്ന് ചോര വരും അപ്പൊ ങ്ങള് പരിം മറ്റേ ചോരയണ ന്നൊക്കെ പറയും.
അള്ളാഹു കാക്കട്ടെ ല്ലേ നല്ല ദുരിതം പിടിച്ചില്ലേ പാവടി.
ആഹ് അപ്പൊ കൊറെേ മൂക്കന്ന് ചോര ആപ്പം കൊറേ മൂക്കിന് ചോര വരും തൊള്ളയിൽന്ന് ചോര വരും ചോര ചർത്തിക്കും. അ മ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ തൂർണേലും മൂത്രക്കണേലും ഒക്കെ ചോരായി- അപ്പൊ നമ്മുക്ക് അറിയാം ത് തിന്റെ - ഭാഗമായിട്ട് പിന്നെ തലക്കോ ഒരു പറഞ്ഞക്ക ഒരു ഗ്യാരണ്ടി അങ്ങെ തരൂല ഓപ്പർഷ ആ ഇത് പോണോർ- ഇത്രത്തോളം ങ്ങനെ പൊ യിക്കോട്ടെ കള്ളിയെത്തുന്നട്ടൊ ഒരു തലുണ്ട ഡോക്ടർ മന്തോ കണ്ടുപടിച്ചത്. ഇവിടുന്ന് ഒരു അൽമാസ നാണോ മഞ്ഞ് അവിടെ തലന്റെ - ആള് വന്നിട്ട്ങ്ങനെ അപ്പൊ പറഞ്ഞ ഇങ്ങത് പോണോടത്ത പോയിക്കോട്ടെ ഇത്ങ്ങനെ ഒരു രോഗിന്നെയല്ലേ. ആള് പ്രഷറും ഷുഗറും പേമെഹും പിന്നെ രക്തം കട്ടാവുന്നതിന് ഗുളിക നമ്മള് സ്ഥിരായിട്ട് കൊടുത്തിനു.
ആഹ്
അത് നിന്നാല് ആക്ക ആ ആഹ ആ അത്- ഈ തലച്ചോറ്റിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ കൊടുത്തിരുന്നത് അല്- ഏ നാല്പത് കൊല്ലമാണ് മാനസിക - ത്തിന്റെ ഉള്ളില് നാൽപ്പോല്ലാം ഗുളിക കുടിച്ച ആളാ -
അസോ-
പിന്നെ ഇപ്പൊ ഇവിടെ സോക്കറ്റ് ഇടക്കി ഇടക്ക് ഇണ്ടാവു അങ്ങനെ മാത്രം ഒന്ന് കൊടുക്കു. പിന്നെ കൊടുക്കണ്ടാ ചിട്ടാ പാവം
ഉമമാക്ക് അതറിഞ്ഞിട്ടന്ന അമ്മ കുടിച്ചിരുന്നത് അതാ വേറെ ന്തെങ്കിലും ആണ് പറഞ്ഞിട്ട് കുടിക്കെ
തോപ്പടിച്ച് കുടിപ്പിച്ചിട്ട-
ആഹ്
അങ്ങനെ ഇന്നാണ് പിന്നെ പിന്നെ പിന്നെ പിന്നെ നാണൊക്കെ വന്നേര രശം കുടിച്ചിട്ടിില്ല ഗുളിക കുടിക്കൂല അവിടെ പ്രാന്താളകി കോട്ടെ വിചരിച്ചു വോവിടെ ഇറുകിക്കോട്ടെ കുറെേ കാല- ഇപ്പ പാവാണ ഇപ്പ നല്ല കഷ്ടപ്പെട്ടു അവിടിടൊരു പെണ്ണ് അവ തരൂ എല്ലാതും ഇവിടുത്തെ പെണ്ണോണ്ട് സുഖം ഇപ്പ അനു- തിയ-
ആദ്യ കല്യാണം കഴിഞ്ഞാൽ കാലത്തെ ണ്ടാവും ലെ,.
ആഹ് ഏ ഇല്ലല്ലാ ആദ്യ കല്യാണം കഴ് അത് ആദ്യമുങ്ങണ്ട് കെട്ടിച്ചിന്ന ഇവിടെ എടുത്തക്ക വാരാക്കർക്ക്-
അഹ് ശരി.
അപ്പൊ അവിടന്നുംതേപോല സ്വകാട് ണ്ടായിട്ട് കാര്യൊക്കെ ചെറുപ്പത്തി എന്തോ കണ്ടുപേടിച്ചാ- ഓണ
ആഹ് ശരി ആഹ്.
അാ റഞ്ഞു ഞമ്മളൊന്നും അറിയേ ഞമ്മളെ ഉള്ളിന്ന് എന്താണ് അസു -
അല്ലാഹ് അല്ല ചേലോറ്ക്ക് പ്രസവത്തി വരും.
എല്ലാംന്ന അതല്ലേ ഈ മാൻ്റകൊക്കക്കെ- ഉം ന്നായിക്കോട്ടെ.